കേ ക്കാമോ?
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ?
എന്തൊണ്ട് വിശേഷം.
ഓ സുഖായിട്ടിരിക്കുന്നു അവിടോ?
ഇവിടെ സുഖായിരിക്കുന്നു മഴയൊക്കെ മാറിയോ?
മഴ മാറിയില്ല ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അവിടോ ആ അവിടോ?
ഇവിടെ ചെറുതായിട്ട് പൊടിഞ്ഞിട്ട് പോയി.
ആ ഇവിടെ നല്ല മഴയുണ്ട്.
ഞങ്ങൾ ഇവിടെന്ന് വച്ചാ മഴക്കാലം ആവുമ്പോഴാണ്. ഈ കൊടംപൊളി നമുക്ക് വരുന്നത്. നമുക്ക് ഉണ്ടാവുന്നത് കൊടംപുളി ഉണ്ടാവുന്നത് മഴക്കാലത്താ.
കൊടംപുളി ഉണ്ടാവുന്നില്ലയോ ആഹ് ഇവിടെയും അങ്ങനെയൊക്കെ തന്നാ
അല്ല അപ്പ അത് നമുക്ക് ഒത്തിരി ഉള്ളത് കൊണ്ട് നമുക്ക് പുകയ്ക്കലൊക്കെ ഭയങ്കര പാടാ ഒത്തിരി. ഉം വിറക് വേണം തടി പോലത്തെ.
ആഹ് നിങ്ങൾക്ക് സ്വന്തമായിട്ട്. ഒണ്ടോ അവിടെ കൊടംപൂളിക്കൃഷി ശരിക്കും ഉണ്ടോ. നിങ്ങൾക്ക് അവിടെ.
ആഹ് കൊടംപുളി കൃഷിന്ന് പറഞ്ഞാൽ. എല്ലാർക്കും തന്നെ അത്യാവശ്യം കൊടംപുളി ഉണ്ട് ഈ ഭാഗത്ത്.
ഭാഗത്തുണ്ടല്ലേ കുടംപുളി മാത്രമേ ഉള്ളൂ അവിടെ കൃഷി ചെയ്യുന്നേ.
ഇല്ല കാപ്പിയുടെ സീ കാപ്പിയുണ്ട്, കുരുമുളക് ഉണ്ട്, കൊക്കൊയുണ്ട്, ഏലമുണ്ട്, ജാതിയുണ്ട്.
ജാതിക്കയൊക്കെ ഉണ്ടല്ലേ. ആ ഓ ഇവിടെ നമ്മള് ജാതിയൊക്കെ അപൂർവ്വമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഒരു വീട്ടിൽ ചിലപ്പോ ഒരു ജാതിമരമൊക്കെ നമ്മള്. അപൂർവമായിട്ടേ നമ്മള് ഇവിടെയൊക്കെ കണ്ടിട്ടൊള്ളു അവിടൊക്കെ ജാതി തോട്ടവാ ജാതിക്ക ഉണ്ടാകും ഒരു മഞ്ഞ നിറത്തിലുള്ള കായല്ലേ?
അതെ അതെ അപ്പൊ അവിടെന്ന് ജാ അവിടെ ശരിക്കും മെയിനായിട്ട് എന്തെന്നാ റബ്ബറാണോ?
ഇവടെ നമുക്ക് മെയിനായിട്ടും ആഹ് റബ്ബറും കൃഷി ചെയ്യുന്ന കാണുന്നുണ്ട് ഇവിടെ ഇതെന്ന് വെച്ചാ നമ്മുടെ നാട്ടും മല പ്രദേശവല്ല
നമ്മടെ നെരപ്പായിട്ടുള്ള ഏഹ് ഭൂമിയാ അപ്പം ഇവിടെ വാഴ, ഏം എന്ത ഇത് തെങ്ങ്, വാഴ കപ്പ അങ്ങനുള്ള സാധനങ്ങളൊക്കെ നമ്മള് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് പിന്നെ റബ്ബ ർ ഇടുന്നവരും ഉണ്ട് എങ്കിലും മെയിനായിട്ടും ഈ ചീനിയും, കാച്ചിലും, ചേമ്പും, വാഴയും ചീര ഒക്കെയാ നമുക്ക് ഇവിടെ കൃഷി ചെയ്യുന്നതേ
ഈ ചീര എങ്ങനെയാ പാവി പിടിപ്പിക്കുവാണോ?
ആഹ് നമ്മള് അതിന്റെ അരി വാങ്ങി പാവി പിടിപ്പിക്കുകയാ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ വീട്ടില് ചീരയില്ല നമ്മക്ക് ഒള്ളേന്ന് വെച്ച് കഴിഞ്ഞാല് ആഹ് കപ്പലണ്ടി കൃഷി ചെയ്യുന്നുണ്ട് തണ്ണിമത്തങ്ങ ചെയ്യുന്നുണ്ട് നിത്യവഴുതന ഉണ്ട് അമര- പയറുണ്ട് കടുകുണ്ട് ജാ ആഹ് അങ്ങനുള്ള ആ സാധനങ്ങളൊക്കെയാണ് നമ്മള് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഇതൊന്നും നമ്മള് പൊറത്ത് വിക്കാൻ കൊടുക്കത്തില്ല
തണ്ണിമത്തങ്ങ ശരിക്കും അവിടെ ഇണ്ടാവുന്ന സ്ഥലവാണല്ലേ?
ആ ശെരി തണ്ണിമത്തങ്ങ നമ്മളതിനകത്ത് ജൈവവളമാണ് ചേർക്കുന്നത് രാസവളം ചേർക്കുവാണെന്നുണ്ടെങ്കി നമുക്ക് നല്ല മുഴുത്ത തണ്ണിമത്തൻ കിട്ടും നമ്മളിവിടെ സാധാ ചാണകപ്പൊടിയും ഒക്കെ ഇട്ടാ നമ്മളിത് കൃഷി ചെയ്യുന്നത് അപ്പം ചെറിയ ഒരു ഒരാൾക്ക് കഴിക്കാനുള്ള മത്തനേ നമുക്ക് കിട്ടത്തൊള്ളൂ
ഓഹ് അങ്ങനെയാണ് ഇത് പടർന്ന് കെടക്കണ സംഭവല്ലേ സാധാരണ മത്തങ്ങ പോലെ?
ആഹ് സാദാ മത്തം പോല ഇങ്ങനെ പടർന്ന് കിടക്കും എന്നിട്ട് അയിനകത്ത് ഇങ്ങനെ മത്തങ്ങ പിടിക്കും അത് നമ്മള് പൊട്ടിച്ചു പൊട്ടിച്ചു എടുക്കും മൂപ്പാവുമ്പഴത്തേക്കും
വിക്കാനൊന്നുല്ല
വിക്കാനില്ല നമ്മുടെ വീട്ടി കഴിക്കാനുള്ളതേ കാണത്തൊള്ളൂ പിന്നെ ചീനിയൊക്കെ അധികപ്പറ്റി വന്നു കഴിഞ്ഞാ നമ്മള് വിക്കും
ഈ മഞ്ഞയാണോ? തണ്ണിമത്തൻ പച്ചയാണോ?
നമ്മള് ഇവിടെ കിട്ടുന്നത് പച്ച കിരൺമത്തനില്ലേ? കിരൺമത്തൻ?
ഉവ്വ ഉവ്വ
കിരൺമത്തൻ ആ അതാ നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അവിടെ കൊക്കോയെക്കെ എങ്ങനെയാ കൃഷി ചെയ്യുന്നേ നിങ്ങക്ക് സ്വന്തായിട്ട് ഉണ്ടോ?
ആഹ് കൊക്കൊ കൃഷി ഞങ്ങക്ക് സ്വന്തായിട്ടുണ്ട്.
സ്വന്തായിട്ടുണ്ട് അത് നിങ്ങള് വിക്കോ? അതങ്ങനെ വീട്ടിലോട്ട്?
അത് എങ്ങനെയാന്ന് വെച്ചാ കൊക്കോ നമ്മള്. ആ അണ്ണാൻ ശല്യം ഭയങ്കരവാണേ
ഉം ഉം
അപ്പൊ ഈ കൊക്കോ അണ്ണാൻ തിന്നിട്ട്. അത് കായി തിന്നത്തില്ല. അത് ചുമ്മാ അതിന്റെ ആ പൾപ്പെല്ലാം തിന്നിട്ട് കായ് താഴേക്കിടും.
കായ് താഴെക്കിടും ആഹ്.
അപ്പൊ നമ്മളി കൊക്കൊ പഴുത്തതെല്ലാം പറിച്ച് കൊണ്ടന്ന് പൊട്ടിച്ച്. ഈ അണ്ണാൻ തിന്ന കായെല്ലാം പെർക്കി ബക്കറ്റിലാക്കി കൊണ്ടന്ന്. നമ്മള് രണ്ടു ദിവസം അത് വെള്ളൊഴിച്ചിടും എല്ലാം കൂടി മിക്
ആഹ് ആഹ്.
അപ്പൊ രണ്ടുസം ഇരുന്ന് പുളി ക്കൂലെത് പുളിച്ച് കഴിയുമ്പോ ഇതിന്റെ അഴുക്കെല്ലാം അങ്ങ് പോവും. അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് കൊട്ടേലാക്കി നല്ലോണം ഈ അരിപ്പക്കൊട്ട പോൽത്തെ കൊട്ടേല് അത് നല്ലോണം കഴുകി ഈ കൊക്കൊ ഒന്നും കൂടിയാണ്ട് കഴുകി ആ കൊട്ടേ തന്നെ ഇ ട്ട് കഴുകിയിട്ട് നമ്മള്. ഒരു ബക്കറ്റിന്റെ മേൾളീ കൊട്ട വെച്ച് വെള്ളം തോരാൻ വെക്കും.
ആഹ്.
അപ്പം നല്ലോണം വെള്ളം പോ വെള്ളം പോവും.
ഉം.
അത് കഴിഞ്ഞ് ഇതിങ്ങനെ കഴുക്ണേന്റെ ഗുണം എന്താന്ന്ച്ചാ ഇതിന്റെ അഴുക്കെല്ലാം പോയി കഴിയുമ്പോ. ചക്ക കുരുവിൻ്റെ മുഴുപ്പ് പോലെ മുഴുത്തുവരും കൊ ക്കൊ അങ്ങ
ഉഴുത്ത് അപ്പൊ നിങ്ങളിത് ഒണക്കിയെടുക്കോ? ഒണക്കിയാണോ ഇത് പൊടിക്കുന്നേ?
പൊടിക്കത്തില്ല എന്നിട്ട് ഞങ്ങളിത് കൊണ്ടോയി ഒരു ഷീറ്റിലിട്ടിട്ട്. നല്ല വെയിലാണെ ഈ രണ്ട് വെയില് കൊണ്ട കൊ ക്കൊ പെട്ടെന്ന് ഒണങ്ങിക്കിട്ടും അന്നി. റ്റത് നമ്മള് മാർക്കറ്റി കൊണ്ടോയി ക മാലഞ്ചരക്ക് കട അങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടോയി കൊടുക്കും.
നല്ല വെലയുണ്ടോ കൊക്കോയ്ക്ക്?
കൊക്കോയ്ക്ക് റൈറ്റ് ഇപ്പൊ കൊറവാണ് പച്ച കൊക്കോയ്ക്കും കൊടു പച്ചയും കൊടുക്കാം ഒണക്കിതും കൊടുക്കാം പ ച്ചക്ക് വെല കൊറവ്. പഴുത്ത് ഹ് പൻ ഒണക്കക്ക് ഏ അതിന് ച്ചുരുണ്ട് കൂടുതലുണ്ട്.
ആന്നല്ലിയോ
അങ്ങനെയാണ് കൊക്കോന്റെ റേറ്റ് അപ്പൊ ഓരോ സീസ്. സൺല് സീസണാവുമ്പോ എല്ലാത്തിനും വെല കൊറവല്ലേ.
വെലക്കൊറവ അപ്പൊ നമ്മൾ ഇവിടെ ആളെ നിർത്തിയാണോ ചെയ്യുന്നത് അതൊ നിങ്ങള് തന്നെയാണോ കൃഷി ചെയ്യുന്നതും.
ഞാൻ തന്നെയാ. ന്ന് കൃഷി നമക്ക്ണ്ട് കൊക്കൊ അവ്ടെ സ്വാഭാവികായിട്ടുണ്ട് വലുതായി പോയി.
ഓഹ്.
അപ്പൊ നമ്മള് തോട്ടിയുംകൊണ്ട് പോയി അത് പറിച്ച്ട്ട് വേണം. കൊക്കോ കൃഷി നമ്മള് അത് കൊക്കൊ എടുക്കാൻ.
ആഹ് ആണല്ലേ ഇവിടാണെങ്കി. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് എന്റെ ഒരു ആ മാമിയുടെ വീട്ടില് ഞാൻ കണ്ടിട്ടുണ്ട് ഒരൊ റ്റ മരവേ ഒള്ള്. നമ്മളതൊന്നും ഒണക്കാനും പൊടിക്കാനൊന്നും നിന്നട്ടില്ല. അതിന്റെ ആ കാ ഞാൻ കഴിച്ചിട്ടുണ്ട് മാമിയുടെ വീ ട്ടിപ്പോയ് നിന്ന സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കൊക്കോടെയാ അകത്തുള്ളതേ
അത് നമ്മള് ചപ്പിട് ചപ്പി കഴിക്കും.
ആഹ്.
ചപ്പിയിട്ട് നമ്മളത് കായ് ഒണക്കാനിടും.
ഒണക്കാന് ഇടുവല്ലേ. അപ്പൊ വീട്ടിലേക്ക് ആവിശ്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കൊ വീട്ടിലേക്ക് നമുക്ക് വേണോന്നുണ്ടെ അത് എങ്ങനാ. മില്ലിക്കൊണ്ടോയി പൊടിപ്പിക്കുവോ?
ഇല്ല കൊക്കോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല.
ആഹ്.
പിന്നെ കാപ്പിഉണ്ട് നമുക്ക്.
കാപ്പി ഉണ്ടല്ലിയോ കാപ്പി ചെറിയ ചെടി പോലല്ലയോ കാപ്പി മരം വരുന്നേ.
അതും ഒണ്ട് വലുതുണ്ട്.
വലുതും ഉണ്ടല്ലിയോ കാപ്പിയൊക്കെ ഞങ്ങള് പണ്ട് കോളേജിന്ന്. ടൂറ് പോകുമ്പം കണ്ടിട്ടുണ്ട് വലിയ കാപ്പിത്തോട്ടം അല്ലാതെ നമ്മൾ ഇവിടൊന്നും. കാപ്പിയൊന്നും കണ്ടിട്ടും ഇല്ല ആരും കൃഷി ചെയ്യത്തുമില്ല.
കാ കാപ്പിക്കിപ്പോ ഭയങ്കര ഡിമാന്റാ കാപ്പിച്ചെടിക്കും കാപ്പി തൈക്കുംക്കെ എല്ലാ നഴ്സറികളിലും കിട്ടും.
കിട്ടൂല്ലയോ ഇവിടൊന്നും എനിക്ക് തോന്നുന്നു കാപ്പി പിടിക്കത്തില്ല ഇവിടന്ന് കെഴ. ക്കനെ ഏരിയയിലൊക്കെ ചെലപ്പം കാപ്പി പിടിക്കും. പക്ഷെ നമ്മടെ ഈ ഭാഗത്തൊന്നും കാപ്പി ഞാൻ കണ്ടിട്ടുംല്ല. കാപ്പി പിടിക്കുവോന്ന് എനിക്ക് അറിയ
കാപ്പി. പൊങ്ങിപ്പോണ കാപ്പിയുണ്ട് പൊങ്ങിപ്പോയേക്കെണ പണ്ടത്തെ വർഷങ്ങൾ പഴക്കമുള്ള കാപ്പിയുണ്ട്. അതൊക്കെ നമ്മള്. മരത്തേല് കേറിരുന്ന്. അടിയിൽ പടത വിരിച്ചിട്ട് ഊർത്തി, ഊർത്തി വിടും അങ്ങനെയാണ് കാപ്പിക്കുരു പറിക്കുന്നെ.
കാപ്പിക്കുരു പറിക്കുന്നത്. നന്നായിട്ട് പഴുത്തു കഴിയുമ്പോഴാണോ ഇത് പറിക്കുന്നത് അതോ പച്ച യോടെ പറിക്കുവോ?
നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴാണ് ഇത് പറിക്കുന്നത് രണ്ടു തരം കാപ്പി. കാപ്പിയുണ്ട് നാടൻ കാപ്പിയുണ്ട് മേടൻ കാപ്പിയുണ്ട്.
ആഹ്.
അപ്പൊ ഇത് പഴുത്ത് കഴിയുമ്പോ ഇതിന് ശല്യോണ്ട് മരപ്പട്ടി വന്ന് ഇതിന്റെ. തൊലി തിന്നിട്ട് അതിന്റെ പരിപ്പ് താഴേക്ക് ഇടും.
ആഹ്.
അപ്പൊ നമുക്ക് സമയണ്ടെങ്കി നമ്മള് പെറക്കിയൊക്കെടുക്കും പരിപ്പ് പറക്കാൻ താമസവാ.
ആഹ്.
അപ്പൊ അങ്ങനെള്ള ശല്യങ്ങള്ണ്ട് ഒത്തിരി. കൊക്കോയ്ക്ക് അണ്ണാന്റെ ശല്യം. കാപ്പിക്ക് മരപ്പട്ടിടെ ശല്യം.
ശല്യ അപ്പൊ ഇതിനെ നമുക്ക് ഇപ്പ ഇങ്ങനെ ഈ മരപ്പെട്ടി അണ്ണാനൊക്കെ ശല്യം ചെയുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനെ ഓടി ക്കാനൊന്നും.
അത് അങ്ങനെ പിടിച്ചാലൊക്കെ ശിഷ്യാണ് അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ മെനക്കെടാറില്ല. പിന്നെ എന്തെങ്കിലും. ഓവർ ശല്യം ആവുമ്പോഴാണ് എന്തെങ്കിലുക്കെ ആൾക്കാര് ചെയ്യുന്നത്.
ഓ ഇവിടെയും മരപ്പെട്ടി വരും എന്തിനാന്ന്റിയോ കോഴിയെ പിടിക്കാൻ ഇവിടെ വീട്ടിൽ നമുക്ക്. കോഴിയും ഒണ്ട് അപ്പൊ ഈ കോഴിയെ പിടിക്കാൻ വേണ്ടി മരപ്പെട്ടി വലിയ കൂട്ടിലാ കോഴി ഇട്ടേക്കുന്നത്. പക്ഷെ എങ്ങനാന്നും അറിയാൻ വയ്യ കോഴിയെ എങ്ങനെങ്കിലും മരപ്പെട്ടി പിടിച്ച് കൊണ്ടുപോയിരിക്കും. കഴുത്തിന് പിടിച്ച് കൊണ്ടുപോകും പക്ഷെ നമ്മള്. കോഴിയുടെ കരച്ചിൽ കേട്ട് ഓടി ടോർച്ചൊക്കെ തെളിച്ച് ചെല്ലുമ്പഴ്ത്തേക്കും. വെയിറ്റ് കാരണം ചെലപ്പോ ചിലപ്പോ എത്രയോ കോഴികളെ അങ്ങനെ വഴിയിലിട്ട് പോയിട്ടുണ്ടെന്നറിയാവോ നമുക്കത് ഉപയോഗിക്കാനും പറ്റത്തില്ല കാരണം മരപ്പട്ടി കടിച്ചതായതുകൊണ്ട്
അപ്പൊ കോഡ് നല്ല സേഫ്റ്റിള്ള കൂടല്ലേ
നല്ല ഒറപ്പുള്ള കൂടാ പക്ഷെ എങ്ങനെ മരപ്പട്ടി കൊണ്ടോവുന്ന ആർക്കും അറിയത്തില്ല അവിടുന്ന് ഒട്ടുമിക്ക വീടുകളിൽ നിന്നും കോഴിയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പൊ അവര് കമ്പി വെച്ച് എന്തോ അല്ലാണ്ട് കൂട് പണിഞ്ഞു ഒരു പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ ഇപ്പ കൂടു പണിഞ്ഞു വെച്ചേക്കുന്നത്
അല്ലെങ്കിൽ
മരപ്പട്ടി വലയിട്ട് കൊടുത്താലും മരപ്പട്ടിക്കടിച്ച് പറിച്ച് കൊണ്ടുപോകും കോഴി നമ്മൾ കോഴിയുടെ കരച്ചിൽ കേട്ടാണ് നമ്മൾ ചാടി വെളിയിൽ ഇറങ്ങുന്ന ഇറങ്ങി ചെല്ലുമ്പോഴ തേക്കും കാണാം മരപ്പെട്ടി കോഴിയെ പിടിച്ചുകൊണ്ട് പോകും നമ്മള ഇത് ചെല ഇപ്പം ടോർച്ച്ന്തള ചോടിച്ചെല്ലുമ്പ വെയിറ്റ് കാരണം കൊണ്ടു പോകാൻ പറ്റത്തില്ല അപ്പൊ മരപ്പട്ടി കോഴി ആഹ് വീട്ടിൽ ആടുണ്ടായിരുന്നു ആടിനെയൊക്കെ പിന്നെ അങ്ങ് വിറ്റ് മൂന്നാലല് ആട്ണ്ട് മൂന്നാലഞ്ച് ആടുണ്ടായിരുന്നു
ഹുവ
ആടിനൊക്കെ അങ്ങ് വിറ്റ് പിന്നെ നോക്കാനൊന്നും നമുക്ക് അവിടെ ആരുും ഇല്ല പിന്നെ ആടിനെ വിറ്റ് കോഴിയെ കോഴിയുണ്ട് ഇപ്പൊ നാലു കോഴിഎന്തോ ഉണ്ട അവിടെ ബാക്കി കോഴികളെ എല്ലാം കൊടുത്ത്
മൊട്ടയിടുന്നുണ്ടോ
മു ആ മുട്ടക്കോഴിയാ നാല് കോഴിയുണ്ട് അപ്പൊ നമുക്കത് മതിയല്ലോ ദിവസം നാല് മുട്ട എന്തോ
ഓ അന്ന ശരി എന്നാ ഓക്കെ ശരി ശരി
ആഹ ശരി എന്നാ